ആ എന്തൊക്കെയണ്ട് വിശേഷം ആ കേൾക്കാൻ പറ്റുന്നുണ്ട് ആ
സുഖായിരിക്കുന്ന അവിടെയോ വിശേഷന്താ
ആ സുഖന്നെ
ഫുഡ് ഒക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം രണ്ട് മണിയായേ ഒറ്റക്ക് ഒള്ളോ അപ്പൊ ഇങ്ങന ഇങ്ങനെ മടച്ച്ക്കും
എല്ലാരും പോയി പിള്ളേരോ
പിള്ളേരന്ന് രണ്ടാള് ഒരാൾ മൂന്നില് ഒരാൾ ഒന്നിലും ആണ് അവര് പോയി ഒറ്റക്ക് ആ പണി കഴിഞ്ഞു ഞ്ഞു
ഉം മഴയുണ്ടോ അങ്ങോട്ട്
ആ നല്ല മഴയാണ്
ഇന്ന് മഴയാ ഇന്ന് ഇവിടേക്ക് ഇവിടേക്ക് ഇന്ന് ഉച്ചക്ക് ചെറുതായിട്ടിന്ന് പൊടിഞ്ഞു കുറച്ചേരുന്നു ഇപ്പ താ വെയില് പോലെ വന്നു നിൽക്കുന്നുണ്ട്
ആ ഇവിടെ നല്ല മഴയേന്ന് രാവിലെക്കെ ഇന്നലെ കൊറഞ്ഞ മഴേ ഉള്ളാര്ന്ന്
എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയെ
സ്പെഷ്യൽ ഒന്നും ഇണ്ടാക്കിട്ടൊന്നും ഇല്ല ഇന്നലത്തെ ഫുഡ്ണ്ട് അപ്പ അത് കയിക്കാന്ന് വിചാരിച്ച് ഇനി മ മക്കള് വരുമ്പോത്തനെ അവർക്ക് വന്നിട്ടുണ്ടാക്കാന്ന് വച്ച് ആഹ് ഹ
ഉം
കടി എന്ന പയംപൊരിയോ ന്തൊക്കയോ
പഴയൊക്കണ്ടോപ്പൊ
ആ ഇന്ന് ഇവിടെ പഴണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് ഇണ്ടാക്കരുതി അല്ലെങ്കി ബിസ്ക്കറ്റോ റസ്ക്കോ അങ്ങനെ എന്തെങ്കിലൊക്കെയായിട്ട് കൊടുക്കും
ഉം എന്താ ഫോണീ കളിക്കലേര്ന്നോ
ഞാനോ ഫോണിൽ ആ അങ്ങനോര ഫോളോ ചെയ്ത്
ഏ വെറുതെ ഫോണി കളിച്ച് സമയം കളിയാണ് അപ്പൊ അപ്പൊ രാവിലെ പണി തീർ തീർന്നോ രാവിലെ പണി തീർന്നത് കൊണ്ട് ഫോണിരുന്നു
ആ രാവിലെ ഏകദേശം തീർക്കും പിന്നെ കുളിയൊക്കെ ഓര് മക്കള് പോണെയ്ൻ്റെ മുന്നേ പിന്നെ ഒൻ പോയി ഓല് പോയിട്ട് കുളിക്കാണ്ടാവൊള്ളൂ
ആഹ് ആഹ് ആഹ് പിന്നെ ഫോണിൽ കളി തന്നെ എന്താണ് ഈ ഫോണില് കാണുന്നെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്താ
അങ്ങനൊന്നൂല്ല ഇൻസ്റ്റഗ്രാമ് ഇൻസ്റ്റഗ്രാം ഓൺ ആക്കിയിട്ടില്ല അല്ല ഓപ്പൺ മ് മ് മ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല നിക്കിഷ്ടല്ല അപ്പൊ പിന്നെ ചെയ്തിട്ടില്ല അതൊന്നല്ല യൂടൂബന്നെ ഉള്ളൂ അയിലിങ്ങന ഓരോ ഷോട്ട് വീഡിയോ കാണു അങ്ങനെ വ്ലോഗോ എന്തെങ്കിലും ഇല്ലല്ല ഉം വാട്സപ്പ് തന്നെ ഉള്ളൂ
യൂട്യൂബിൽ എന്തക്ക വീഡിയോസ് ഇങ്ങനെ കണ്ടോണ്ടിരി
ആഹ് എന്തെങ്കി വ്ലോഗോ എന്തെങ്കിലൊക്കെ കാണും
മ്മ്ഹ്
ചെറിയ മക്കള്ണ്ടോ ചെറിയ മക്കള്ണ്ടോ
മൂന്നര വയസായ ഒരു കൊച്ച്
ആഹ് ആഹ്
അതടുത്ത്ണ്ടോ അങ്കലവാടിയെക്കെ ആഹ് ദൂരെ പോണല്ലേ ആഹ് ആഹ്
ഹസ്ബൻ അവിടെ ഉണ്ട് ഹസ്ബൻഡ് വീട്ടിന്റെ അടുത്തുണ്ട് അവിടെ പത്ത് മി മിനിറ്റിന്റെ കേസുകൾ അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് ഇന്ന് പോയിട്ടില്ല അങ്ങനെ
ആഹ് പോവല്ണ്ട് ലേ വീട്ട്ന്നേ പോൽ
ആ വീട്ടിന്നന്നെ പോവാറുണ്ട് ഉം പിന്നെ എങ്ങനെയാ എന്താ ഫുഡ് ഉണ്ടാക്കുന്നോ എന്താ അധികം ഇഷ്ടമൊക്കെ പരിപാടി
പരിപാടി എല്ലാം ഇഷ്ടന്ന പ്രത്യേകിച്ച് ഇന്നത് ഇഷ്ടം അങ്ങനെയൊന്നുമല്ല എല്ലാം ഇണ്ടാക്കും ബിരിയാണി എല്ലാം ഇണ്ടാക്കും
ബിരിയാണി ഒക്കെ ഇണ്ടാക്കുവോ ഏ യൂട്യൂബ് നോക്കി
ആഹ് ബിരിയാണി ഉണ്ടാക്കാല്ല അറിയാ വേറെന്ത എന്തെങ്കി സ്പെഷ്യലായിട്ട് ഫ്രൈഡൈ സോ അങ്ങനെന്തെങ്കിലു ഇണ്ടാക്കണമെങ്കിൽ യൂറ്റൂബ് നോക്കി ഉണ്ടാക്കും ഉം
കുക്കർലാ വെക്കാ
അല്ലല്ല സാദാ ബിരിയാണി പോട്ടിത് ദം ഇട്ടാണ്ട്
ദമ്മട്ടിട്ട് അങ്ങോട്ട് വെക്കും ഉം സ്പെഷ്യലായിട്ട് ഇന്നലെ ഇണ്ടാക്കി കൊടുത്തപ്പം കൊക്കെ
ആഹ് എന്താ എടക്ക് ഇണ്ടാക്കലുണ്ട് കൊറച്ച് മതിയല്ല മൂന്നാളവുമ്പോ അവർക്കും കൊറച്ച് മതി അപ്പോ ഞാനും രണ്ട് മക്കളുള്ളു
ഓക്കെ
ഹസ്ബൻഡ് ഗൾഫിലാണ്
ആ അപ്പേ രണ്ട് സമേയം പോവു
ഹാ ഞാൻ ചെലപ്പം പണി സാവധാനം എടുക്കും എന്നാ പിന്നെ ടൈമ് വേഗം പോവല്ലോ
ആഹ് ആഹ് ആഹ്
ചെലപ്പം പെട്ടെന്ന് തീർക്കും ചെയ്യാം
ആ മെല്ലെ എടുക്കാൻ തന്നെ വേസയമൊന്നും പിള്ളേരൊന്നും ഇല്ലാത്തൊരുഷോകേരി ട്ടിക്കും പിന്നെ ഫോണിക്കളി ഇങ്ങേയിരിക്കും അല്ലെ ഓൺലൈൻ യൂ ട്യൂബിൽ എന്താ കാണുന്നേ കുക്കിങ്ങോ
കുക്കിങ്ങും എല്ലാം കാണും വ്ളോക്കേര് ചെലര വ്ളോഗക്കുണ്ടാവുവല്ലോ
ആ ആ ഉം ഇപ്പൊ യൂട്യൂബ് ഫോണിതന്നെ കളിച്ച് കളിച്ച് കണ്ണൊന്നും നാശാവേണ്
ആ ആ അങ്ങനെ ഫുൾ ടൈമൊന്നും ആരിക്കൂല
പിള്ളേര് ഫോണില് കളിക്കാറുണ്ടോ
ഇല്ലല്ല അങ്ങനെ കൊടുക്കാറില്ല ഞാൻ ടൈം കണക്കാക്കിയാണ് കൊറച്ച്നേരം അങ്ങനെ
ഉം രണ്ടു പേർക്ക് ഓരോരു ടൈമനുസരിച്ച് ല്ലേ
ഇത്ര ടൈം ആയിട്ട് തരണം പറഞ്ഞാണ്ട് ഉം ആ തരും
ഉം അപ്പ പിന്നെ കൊഴപ്പില്ല കണ്ട്രോള് നമ്മള കൈലീരുന്നിനി അതുമതി
ആ മതെ ആ ആ
പിന്നെ ഫോണ് ചോദിച്ചാ അങ്ങലിപ്പ തന്നെ പിള്ളേരെ കൺല് ഫോണിൽ കളിയും ഗെയിമും എന്തക്കെക്കെയോ ആയിട്ട്
ആഹ് ആഹ് ആഹ് തലവേദനക്ക വന്നാണ്ടില്ലേ
ഉം തലവേദന മാത്രല്ലേ ഫോണിനെ കളിച്ചിട്ട് നമ്മള് ഫോൺ വാങ്ങി അവർക്ക് ഇത് ഇഷ്ടല്ലാണ്ടാവത് സൂസ് ത്തെടെയ്യുന്നു എന്തൊക്കെക്കെയോ പ്രശ്നങ്ങളൊക്കെ കേതുനില്ലേ
ആഹ് ആ കേൾക്കാം ഉം ആഹ് ആഹ്
ഉം അത് എത്രണ്ണം ഒന്നൊന്നും അല്ല കൊറെ എണ്ണം ഇണ്ടാവും മാതാകാക്കൾ പറഞ്ഞിട്ട് കേട്ടില്ല എന്നിട്ട് എനിക്ക് ഫോൺ തന്നില്ല അതോണ്ട് ഞാൻ പോവ്വാണ് ഉം അത് ചെല്പ്പോൾ അമ്മമാര് എന്തെങ്കിലും ചെയ്യും
ആഹ് അങ്ങന നമ്മള് ചെയ്യും ആഹ് ആഹ് ഇല്ല ഇല്ല ഗെയിമൊന്നു ങേ ഫോൺല് കഴിക്കനേക്കൽല്ല
അല്ല അങ്ങനത്തെ സംബന്ധം കേറ്റിണ്ട് അതൊക്കെ ഗേറ്റുണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മള് പോലും അറിയാണ്ട് നമ്മളാ അക്കൗണ്ടിൽത്തന്നെ പൈസ
പൈസ പോവുന്ന മാ ആ
അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മള ഫോണില് പാസ്സ്‌വേർഡൊക്കെ അവർക്കറിയെങ്കി അത് മാ വീ ചെപ്പത് അഴിച്ചോടത്താ നമ്മളൊന്നും അറിയില്ല
ആഹ്
പിന്നെ നമ്മളക്കെ നമ്മളെത് പോലുണ്ടേ നമുക്കേ ഇതാവുള്ളൂ പിന്നെ പിള്ളേരെ പിടിച്ചാൽ പോലും നമുക്ക് കിട്ടൂല്ലല്ല പിള്ളേര് ഉം ഫോണില് അഡി റ്റായി പിന്നെ പിള്ളേര് എന്ത് പറഞ്ഞാലും കേ ക്കില്ല പഠിത്തതിന് നമുക്ക് ഒഴുപ്പായി പോവും ഉം
വീട്ടിലാരൊക്ക ഇണ്ടവിടാ
ഇവിടെ ഞാനും അമ്മയും
ആഹ് ആഹ് ആഹ്
ഉം പിന്നെ കൊച്ച്
ആ
കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്?
കൃഷി കാര്യവായിട്ടില്ല. നമ്മള് വീട്ടിലേക്ക് വേണ്ട സാ സാധനങ്ങൾ മറ്റേ കപ്പ, വാഴ, ചേന, ചേമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടും.
ആ
ഇഞ്ചീന്റെ ഇച്ചിരിയുണ്ട് കൃഷി.
ആഹ
ഉം അവിടെയുണ്ടോ കൃഷി എന്തെങ്കിലും?
ഇല്ല, എവിടെന്നങ്ങനെ മുരിങ്ങ അങ്ങനത്തൊക്കെ പച്ചമുളക് ഹലോ കേക്കണില്ലേ? ആമുളക് പച്ച പിന്നെ മുരിങ്ങ അങ്ങനത്തെ ക വഴുതന
അത് നമ്മുടെ വീട്ടിലേക്ക് പച്ചക്കറികൾ
ആ അതന്നെ പച്ചക്കറികൾ ആആ ഇത് വരുണ്ടോ, പുഴുക്കൾ വരുണ്ടോ വഴുതനങ്ങയിൽ?
പുഴുക്കളല്ല, ഇവിടെ വഴുതനങ്ങ വെച്ചാല്
ആ കൊരങ്ങന്മാരെ സലം ഉണ്ടായ ഒന്നും വെക്കൂല്ലല്ലേ അങ്ങനെതന്നെയൊരു
ഉം ഒക്കെ തീരും ഇവിടെ വരും. കോങ്ങൻമാരു വന്നിട്ട് ഒന്ന് രണ്ടല്ല ലോഡ് കണക്കിനാ വരി. നമ്മള് ഓടിച്ചാടി പോകുവാണ്. നമ്മളെ മേത്ത് അതിൽകയറി ഇങ്ങോട്ട് വരുും
ഇപ്പൊ സ്ത്രീകളെ പ്രത്യേകിച്ചും പേടിയുണ്ടാവില്ല, ആ
ഒട്ടും പേടിയില്ല നമ്മൾ ഓടിക്കാൻ അതെ നമ്മള് സ്ഥിരം ഓടിക്കാൻ പോയിട്ട് നമ്മുടെ മേക്കിട്ട് ഇങ്ങോട്ടു കേറും. പിന്നെ ആണുങ്ങൾ വല്ല കവണയൊക്കെ വെച്ച് അങ്ങനെ പോട്ടി അ പോയി പിന്നെ പേടിച്ചിട്ട് അവര് കുറച്ച് ദിവസത്തേക്ക് വരില്ല. പിന്നെ വീണ്ടും വരുന്നവര് വീണ്ടും വരും. വരുമൊരു ലോഡ് കണക്കിനെ വരുള്ളൂ.
ആഅവരെ കഴിച്ചു പോലെ ചെയ്യത്തുള്ളു ഫുള്ള്. പിക്കുവല്ലോ
അത് പറിക്കും കൊറച്ച് തിന്നും അത് തീരുമ്പഴ്ത്തേനു അടുത്തത് പറിയ്ക്കാൻ പരും ആ ഓരോ ഇതൊക്കെ കാഴ്ചക്ക് കൊടുക്കയല്ലേ ചെയ്യാർ ഇപ്പൊ വഴുതനങ്ങ വെണ്ടക്ക എന്താ കൊക്കക്കായയൊക്കെയില്ലേ അതൊക്കെ കിട്ടൂല്ല അവിടെ അപ്പൊ അ സ്പോട്ടില് പറിച്ചുകൊണ്ടുപോകും ഉം അതാണ് ഏ അവിടെ ഉണ്ടോ കുരങ്ങന്മാരെ ശല്യൊക്കെ
ഇല്ല, ഇവിടങ്ങനെയല്ല
ആ മൃഗത്തിൻ്റെ ശല്യമൊക്കെ
ഇല്ലല്ല അ അവിടെയെന്റെ വീട്ടിൽ അങ്ങനെ വരും. ഒന്ന് രണ്ടെണ്ണക്കെട്ടോ മൂന്നെണ്ണമൊ ക്കെ കൂട്ടം കൂടി അങ്ങനെ
എ ഇവിടെ ഒന്നും രണ്ടൊന്നല്ല ലോഡ് കണക്കിനാ വരിക
ആഹ്
എല്ലാം നശിപ്പിച്ച് തിന്നിട്ട് ഉം ചിലപ്പോ നമ്മൾ കോഴിക്കൂട്ടിലൊക്കമുട്ട ഉണ്ടെങ്കിൽ അത്
അത് എ അത് വരെ ക
ആഹ്.. ഞാൻ ചേച്ചിയുടെ സമൃദ്ധമായ ഒരു ബാക്ക് അപ്പ് കമ്പനികൾനമ്മുടെ മൊട്ട മുട്ട ഇങ്ങനെ എടുക്കുന്ന കോഴിക്കൂട് തുറന്ന് കോഴീനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ മുട്ട കണ്ട് അത് പോയെടുത്ത് മുട്ട നിന്ന് മുട്ടയുടെ തൊണ്ട അവിടിട്ടിട്ട് അത് കുടിച്ചിട്ട് കുടിച്ചിച്ച് അവിടിട്ടിട്ട് അങ്ങനെ പോവും
ആഹ് ആഹ് ഉം കൊരങ്ങനാണ് ആ
മാങ്ങകൾ അങ്ങനെ തിന്നില്ലന്ന് എനിക്ക് തോന്നുന്നു. മാങ്ങ തിന്നുന്നെ ഞാൻ കണ്ടിട്ടില്ല. ഉം ഉം ബാക്കിയെല്ലാ സാധനവും കക്കും വഴുതനങ്ങ പിന്നെനകൊക്കക്കോയ ആ അവിടെ ചക്കെക്കണ്ട്
ഇല്ല ഇവിടെല്ല
ഏ അപ്പൊ ചക്ക നീ വീട് വീട്ടില് പോവുമ്പളേക്കല്ലെ കഴിക്കാ
അല്ല ഇവിടെ അടുത്തൊക്കെ ഇണ്ടെങ്കി തരും ഇവർക്കെ കിട്ടുമ്പോ ആ എന്തേലും
പ്പേ ചക്കപ്പുഴിക്കാണൊ ഏറ്റവും കൂടുതല് ഇഷ് ചക്കപ്പയാണിഷ്ടം
ചക്ക പഴം ഏ അങ്ങനെ കഴിക്കണത് പച്ചക്കെ കഴിക്കും
ഓവർ പഴിപ്പിക്കേണ്ടയ്
ആ ആഹ് ആയേക്കും
അപ്പൊ പിന്നെ കൊഴപ്പല്ല അതിന്റെ ടേസ്റ്റ് കിട്ടും
ആ ആഹ് മറ്റത് നമ്മള് മ തേങ്ങക്കരച്ചാണ്ട് വെക്കൊല്ലോ ചക്ക് പച്ചമുളകൊക്കെ ഇട്ടാണ്ട് വേവിച്ചാണ്ട് ആ ആ അത് ഇഷ് ടാണ് പക്ഷേ മ മക്കളൊന്നും കഴിക്കൂലാ അതന്നെ ഇണ്ടാക്ക്ണത് വേസ്റ്റായി പോവല്ലോ കൊർച്ചായിട്ട് ഇൻക്ക് മാത്രം വെക്ക്ണത് ആ ആ
അയ്ന് അവര് കഴിച്ചില്ലെ നമ്മള് മാത്രം കഴിക്കിന്നേ ഒരു മോശാ
ആ മോശാണ് അവർക്ക് അത് ഇഷ്ടല്ല ഓല്ക്ക് പൈ ത്തതാ ഇഷ്ടം
ആ അപ്പൊ അവര് ഒ ഒട്ടും കഴിക്കില്ല
ഇല്ല അത് ഇഷ്ടല്ല പഴ്ത്താലങ്ങനെ എടുത്ത് വെച്ചോട്താല് അഹ് കഴി ക്കും പഴ്ത്തത്ങ്ങനെ ചൊള എട്ത്തച്ചാണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചാ അതങ്ങനെ എട്ത്ത് കഴിച്ചോളും ആ ഉം
ഇപ്പ അവര് വരുമ്പേത്തിനന്നെ വൈന്നേര്ത്ത്ക്ക് ഫുഡോക്കെ ഇണ്ടാ
ആ ആ രാത്രിയേക്ക് ഓല് ക്ക് ചൂടുണ്ടായിക്കോളല്ലോ ഫുഡ്ന് ഞാന് രാവിലെ വെച്ചെച്ചാൽ ചെലപ്പോ ഞാൻ കഴി ക്കൂല്ലാ അത്‌ തണ്ത്തു പോവും ചെയ്യും
ഓക്കെ ടാ എന്നാ ശരി ഞാൻ പിന്നെ വിളി
ആ ശരിന്നാൽ